ഹലോ
കേൾക്കുന്നില്ലേ?
ആഹ് ഇപ്പൊ കേൾക്കണ്ട് ആഹ് ഹലോ കേൾക്കു ആഹ് സുഖാണ് ആഹ്
ഫുഡൊക്കെ കഴിച്ചാ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു.
ഉം എന്താ സ്പെഷ്യലിണ്ടോ?
സ്പെഷ്യല് ബീഫുണ്ട്.
ഉം ഇപ്പനി ആഹ് എറി ആഹ് ബീഫ് കഴിയോളനി ബീഫെന്നൊയിരിക്കും എല്ലാ വീട്ടിലും. ഉം ഇവിടിം ബീഫെന്നെണ് ബീഫെന്നെണ് പ്രത്യേകിച്ചൊന്നുല്ല. ഉം ബീഫെന്നെ പിന്നെ കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ട് ബീഫ് വരട്ടിയതും. ഉം കുട്ടി വീട്ടില് കുട്ടിളൊക്കെ ഉണ്ടോ
ആഹ് ഇണ്ടെയ്
ആഹ് ആഹ് സ്കൂൾ പോകുന്ന കുട്ടികളാണോ?
ആഹ് മൂന്ന് മക്കളുണ്ട് മൂന്നാള് സ്കൂൾ പോയി.
ആഹ് ഇപ്പ സ്കൂള് സ്കൂൾ തൊറക്കുമ്പോ ഒരു തെരക്കാണല്ലോ രാവിലൊക്കെയ്
ആഹ് അതെ
ആഹ് അവര് പോവോളം ഒര് ആഹ് ഒരൊഴിവും ഉണ്ടാവില്ല
ആഹ് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇപ്പം തൊറന്നെക്കല്ലേ അപ്പം അയിന്റെ തെരക്കും
അതെയതെ ആഹ് ഇണ്ട് എനിക്ക് നാലുപേരുണ്ട്.
ആണോ
ഉം മൂന്നാള് സ്കൂളിൽ പോണവരാണ്.
ആണോ
ഉം അതതന്നെ നല്ല തെരക്കാണ് രാവിലെ ഒന്നും ഒഴിവേണ്ടാവുല്ല അവര് സ്കൂൾ പോകോളം ഒഴിവേ ഉണ്ടാവില്ല.
ആഹ് അതെ
ഉം
ഫുഡ് കൊണ്ടുപോവില്ലേ പോകുമ്പോ
ആഹ് ഫുഡ് രണ്ടാൾക്ക് കൊണ്ടുപോകണം ടീച്ചറേ ആ രണ്ട് വല്ലിയോർക്ക് കൊണ്ടുപോവണ്ട ഉം
ആഹ് വെക്കോഷണിൽ ടൂർ എന്തേലും പോയോ?
വെക്കേഷന് പോവണന്നൊക്ക രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെക്ക പോയി മൂന്നാറ്, ഊട്ടി അ ങ്ങനൊക്ക പോയിട്ടിണ്ട് പിന്നെ പോയിട്ടില്ല നല്ല വെയിലാരുന്നോ അന്ന് വെ ക്കേഷന് ആയപ്പോൾ പൊറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാരുന്നു അത്രയും ചൂടായിരുന്നു. ഹും ഇവ്ടെ അങ്ങോട്ട് പാലക്കാട് ജില്ലയൊക്കെ ഭയങ്ക ര ചൂടാണ് ആഹ് അപ്പ അത് കാരണം അങ്ങനെ വല്ലാതെ പോയ്ട്ടൊന്നുയില്ല
ആഹ് പാലക്കാട് ജില്ലയിലാണോ വെറുന്നേ
ആഹ് ആഹ് ആ ഭയങ്കര ചൂടായിരുന്നു അന്നരം നമുക്ക് യാത്ര ചെയ്യാനെക്കെ കുട്ടിനെ കൊണ്ടേ
ആഹ് ആ ഇപ്പളല്ലേ മഴയൊക്ക പെയ്തത്
ആഹ് ഇപ്പോ മഴ പെയ്തത് ഇപ്പം ഇന്നലെ രാത്രി മുതലാണെന്ന് മഴ പെയ്യല് തൊടങ്ങിയത് അങ്ങോട്ടൊക്കെ എങ്ങനെയാണ്
ഇവിടേം അങ്ങനെ തന്നെ ഇന്നലെ രാത്രി മുതൽ ഇന്ന് പിന്നെ ഇങ്ങനെ മഴണ്ട്‌
ആഹ് ചെറുതായിട്ട് ആഹ് ഇങ്ങോട്ടും അങ്ങനെ തന്നെ ആഹ് അതെ അതെ ഇവിടെ അങ്ങനെ തന്നെ ഇന്നലെ രാത്രി നല്ല മഴയാരുന്നു ഇടിയും മിന്നും ക്കണ്ടാരുന്നു പിന്നെ ആ ഇ ഇതുവരെ മഴ ഉം വെയ്ലൊന്നുല്ല മഴ ഇങ്ങനെ ഉം ചെറിയൊരു ചാറൽ ഉണ്ട്‌
ആഹ് ഒരു മൂടിയ കാലാവസ്ഥ തന്നെയാണ്.
അതെ അതെ ആഹ് മറ്റേത് പെരുന്നാളിന് പെരുന്നാളിന്റ അന്ന് അങ്ങോട്ട് തൊടങ്ങും മഴ ഈ പ്രാവശം പെരുന്നാലെക്ക നല്ല കാലാവസ്ഥ ആരുന്നു ആളുകൾക്ക് പൊറത്ത് പോവാനെക്കെയെ പറ്റിയ കാലാവസ്ഥ ആരുന്നു
ആഹ് പിന്നെ നാക്ക്‌ മഴയൊന്നും ഉണ്ടായ്ന്നില്ല
ഇല്ല ഇല്ല ആഹ് പെരുന്നാള് ഇപ്പം എവിടെലും പോയിട്ടുണ്ടോ
ഇല്ല ടൂറായിങ്ങാണ്ടൊന്നും പോയ്ട്ടില്ല പിന്നെ കുടുംബത്തിലെക്ക ഇങ്ങനെ പോയി
ആഹ് കുട്ടികൾക്ക് ബുക്ക് ബുക്കൊക്കെ കിട്ടിയാ
ആഹ് ബുക്കോ കിട്ടി
ഉം പൊതി ഇടലൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവും അല്ലേ
ആഹ് അതൊക്ക ചെയ്തു
ആഹ്
ഗവൺമെന്റ് സ്കൂളിത്തന്നെ അല്ലേ
ആഹ് അഹ് ആദ്യം തന്നെ കിട്ട് വല്ലോ
ആഹ് എക്സാം കയ്ഞ്ഞ് പൂട്ടണ സമയത്തന്നെ കിട്ട്
ആഹ് അതെ ആഹ് പൂട്ടണ സമയ്ത്തന്ന കിട്ടും ഇനി അവര് സ്കൂൾട്ട് വരുമ്പ എന്താ ചോറാണോ ചായയാണോ
ചായ വേണം ചായേം ചായ കടീന്ന് പറഞ്ഞ്കാണ്ട വേര്ന്ന ചെയ്യാ
ഏഹ് ഹും സ്നാക്സ് ആയിട്ട് എന്തേലും കൊട്ക്കുവാണോ
ആഹ് എന്തേലെക്ക ഇണ്ടാക്കി വെക്കും
ഏഹ് എങ്ങനെ ബേ എണ്ണക്കടികള് എന്തേലും ഉണ്ടാക്കോ
അ ആഹ് ഇന്നലെ പയംപൊരി ഉണ്ടാക്കി ഇന്ന് ഇനി ബ്രെഡ് ഇണ്ട് അത് ടോസ്റ്റ് ചെയ്യണം അങ്ങന എന്തേലും
ആഹ് ആഹ്
അവിടെങ്ങനെ ചോറാണ് കഴിക്കുക
അല്ലല്ല അവര് ചായയും കടിയും തന്നെയാണ് കഴിക്കുക എന്തേലും ബേക്കറി ബിസ്ക്കറ്റോ പിന്നെ എണ്ണക്കാര ഞാൻങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പ എങ്കിലുംക്കെ ഉണ്ടാകൊള്ളു അല്ലണ്ട ഞാൻ ഡറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പ പിന്നെങ്ങനണ്ട ഒക്ക ഞാൻ കഴിച്ചു പോകും അത് കാരണം ഇനെ ഞാൻ ഉണ്ടാക്കാറില്ല
ആഹ്
അവർക്ക് എണ്ണക്കെട്ടിനോട് വല്യയ താല്പര്യല്ല ബിസ്ക്കറ്റ്ണ് മെയിൻ ആയിട്ട്
ങ്ങൊര് അട്ടിയ കൊടുത്ത ഫുള്ള് കഴിച്ചോള
ആ ആഹ് അങ്ങനെ എന്നും കൊടുക്കലൊന്നും ഇല്ല എണ്ണക്കടിയൊന്നും എന്തെല്ലാ വച്ചാ അത് കൊടുക്കും ചോറ് കഴിക്കൂല അവൾക്ക് എന്തെങ്കിലുംഒക്കെ ഇങ്ങനെ വെറൈറ്റി ങ്ങാണ്ട് വേണം ഉ ആഹ് ചോറ് കഴിച്ചോളന്ന് പറഞ്ഞാ അത് പറ്റൂല
ആഹ് ഇവിടെ അങ്ങനെ ചോറ് അവർക്ക് പറ്റൂല വേറെ എന്ത്
ആഹ് ആഹ്
ആഹ് ഇന്നലെ ഞാൻ അവിൽ ശർക്കരയും തേങ്ങയും കെട്ടിട്ട് അങ്ങനെ കൊഴച്ചു വെച്ചു ഏർ അവർക്ക് അതാണൊന്നും അവർക്ക് പറ്റിട്ടില്ല
ഉ ആ് അതൊന്നും ഇപ്പത്തെ മക്കൾക്ക് പറ്റൂല
ആഹ് അതെ അതെ ആ പക്ഷെ നല്ലതാണ് കഴിച്ച വച്ചിട്ടുണ്ട പക്ഷെ അങ്ങനത്തെന്നും അവർക്ക് പറ്റില്ല അവർക്ക് കെറ്റ് അല്ല കേക്ക് അങ്ങനത്തെ എന്തേങ്കിലും കോണം
ആ ബേക്കറി ഐറ്റംസ്
ഞാന് അങ്ങനെ ബേക്കറി ആഹ
ഇങ്ങനെ അവില് കോയച്ചതും അഹഒക്കെ തന്നെല്ല ഇണ്ടാക്കി കിസിനി
ആഹ അതെ ആഹ് അന്നൊക്കെ ചോറ് വേഴിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിട്ട് വന്നാലേ ഞാനൊക്കെ സ്കൂളിട്ട് വന്നാ ചോറൊക്കെയാണ് കഴിച്ചിന്നത് പിന്നെ അവല് അങ്ങനെ അങ്ങനെ കഴിക്കുമ്പ തരും പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾക്ക് അഹേന്നും പറ്റൂല ഇപ്പം ബേക്കറി അല്ല എണ്ണക്കടികള് അല്ലേ പിന്നെ ഓല് പൈസ എടുത്തിട്ട് പിടിയെൽക്ക് പോവണം
ആഹ് ഉ അതൊക്കെ തന്നെ ഇവിടിം
ആഹ് ഹുസ്ബന്റ് നാട്ടിൽ തന്നെയാണോ
അല്ല അവന് സൗദിയിലാണ്
ആഹ് പിന്നെ വീട്ടില് ഇമ്മി ഇപ്പൊക്കെ ഇണ്ട ആ ഒര് നാട്ട നാട്ടിലാണ് ഒരു അറബി കോളേജ് പഠിപ്പിക്കയാണ്
ആഹ ആഹ ആഹ ഇവിടെ ഇമ്മി ഇപ്പ കണ്ട്
ആ സ്വന്തം വീടാണോ
ആഹ സ്വന്തം വീട
ഉം മൂന്ന് പേര് സ്കൂൾ പോവതാണോ
ഇള്ളത് ആ എന്റെ ഹസ്ബിന്റെ വീട്ടില് രണ്ട് മക്കള ഇള്ളത് രണ്ട് ആൺമക്കളാ
ആഹ്
ആഹ മൂന്ന് മക്കള് സ്കൂൾ പോണ്ട് ഒരാള് പത്തിലാണ് ഒരാള് ഏഴില് ഒരാൾ എൽ കെ ജി അങ്ങനെയൊക്കെ
ആഹണെ ആഹ പെരുന്നാളെ വീട്ടിലൊന്നും പോവൂല്ല പെർന്നാളായിട്ട്
ഹെ പെരുന്നാളിന്റെ മുമ്പന്നെ പോയിനു മദ്രാസ് പൂട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ തിങ്കളാഴ്ചൊക്കെ പോയിക്കണ ആഹ അട
ആണെ
നിങ്ങള് പോയില്ലേ വീട്ടിൽ പോയില്ലേ
ഇല്ല ഞാൻ പോയിട്ടില്ല ഇന്റെ വീട് കുറച്ച് ലോങ്ങ ആണ് അപ്പൊ പിന്നെ ഞാൻ പോയിട്ടില്ല ഞാൻ പിന്നെ പിന്നെ പെരുന്നാളിന് പോയിട്ടുണ്ടെങ്കില് പിന്നെ ഞായറാഴ്ച തിങ്കളാഴ്ച സ്കൂൾ തുറകയും ചെയ്യല്ല അപ്പ അഹ് കാരണം പിന്നെ പോയിട്ടില്ല പിന്നെ അവര് ഹസ് ഹസ്ബൻറും കോളേജ് പൂട്ടിട്ട് അവരും ഉണ്ടാരുന്നു വീട്ടില് അഹ് കാരണം
ഉം ആഹ്
പോയിട്ട് ഉം നിങ്ങൾ എന്താ പെരുന്നാളിന് എന്താ ഡ്രസ്സ ഒക്കെ ഇടുത്ത്
ഡ്രസ്സ് ചുരിദാറന്നെ
ആഹ്
ഉം നിങ്ങള എവിടുന്ന ഡ്രസ്സ് ആ എടുത്തുകേനല്ലേ അടിച്ചുക സ്റ്റിച്ച് ചെയ്തുക
ആ ഞാന എടുത്തക്ക എല്ലല്ല റെഡിമെയഡ് റെഡിമെയ്ഡ് എടുത്തക്ക തന്നെയാണ്
ഹെ
റെഡിമെയ്ഡ് എടുക്കാല് ഇപ്പ സ്റ്റിച്ച് ചെയ്യല അങ്ങനെ കുറവാണല്ലോ നീ സ്റ്റിച്ച് ചെയ്യോ
ആഹ് സ്റ്റിച്ച് ചെയ്യാനറിയ
ഏഹ് അപ്പൊ ചുരിദാൊക്കെ ഇങ്ങെനെ തുണി വാങ്ങീട്ട് സ്റ്റിച്ച് ചെയ്യലാണൊ.
ആഹ് ചുരിദാർ ഫ്രോക്ക് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യും.
ആഹ് ആഹ്. ഞാന് കൊറ്ച്ചൊക്കെ ഞാൻ ചെയ്യും. കൊറ്ച്ചൊക്കെ വെല്ലാംന്നുൻക്കറീല്ല. കൊറ്ചൊക്കെ ഞാൻ സ്റ്റിചെയ്യാറുണ്ട്. ഇന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാ ചെയ്യും. പിന്നെ മോള് കു പെൺകുട്ടിളാകുമ്പോം അവർക്ക് നല്ല മോ കലായിട്ട് ഉടുപ്പുകളോ അതൊക്കെ ഉണ്ടാവൊല്ല. അങ്ങനാൻച്ചങ്കി. വെട്ടി തന്നാല്. ആ സ്റ്റിച്ച് ചെയ്യാനൻക്ക് കൊഴപ്പല്ല. കട്ട് ചെയ്യാൻ പേട്യ
ആഹ് വെട്ടാല്ല ഒരു ധൈര്യം ഇണ്ടാവുലല്ലെ.
ആഹ് അത് വെട്ടാനാണ് എൻക്ക് പേടി. ആ അളവ് അൻസരിച്ച്ട്ടെ നല്ല തുണിയൊക്കെ ആകുമ്പോ പേടി തോന്നും. പക്ഷെ ഞങ്ങളെ അടുത്തെന്ന ഒരു താത്തണ്ട്. അവര് വെട്ടിത്തരും.
ആഹ് പഠിക്കാനൊന്നും പോയിട്ടുണ്ടാവൂലലേ സ്റ്റിച്ചിങ്.
ഞാൻ പോയിട്ടുണ്ടായിന്ന് ഫാഷൻ ഡിസൈനിങ് കൊറ്ച്ചൊക്കെ. പിന്നെ പ്രെഗ്നന്റ് ആയപ്പം അങ്ങനെ നിർത്തി.
ഏഹ്.
പിന്നെ പോവാൻ പറ്റീട്ടില്ല.
ഏഹ്. ഞാൻ പഠിച്ചതാണ്. അതോണ്ട് പിന്നെ സ്വിച്ച് ചെയ്യാനൊക്കറ്യ ആഹ്
സ്റ്റിച്ചിങ് മാത്രാണോ പഠിച്ചത്.
ആഹ് സ്റ്റിച്ചിങ് മാത്ര പഠിച്ചത്. ഫാഷൻ ഡിസൈനിങ്ങിനൊന്നും പോയിട്ടില്ല. സ്റ്റിച്ചിങ്ങ ആ
ആഹ് ഇപ്പൊ പിന്നെ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നോ അഹ് കിട്ടൊ.
ആഹ് യൂണിഫോമ് സ്റ്റിച്ച് ചെയ്തു അത്. പത്താം ക്ലാസ്സിലൊന്നും കിട്ടൂലല്ലോ മെറ്റീരിയലും കിട്ടൂല നമ്മളെ
ആഹ് ആ. ആഹ് ആന്ന്
ഉം
അ പിന്നെ പെര്ന്നാളെ. ഇപ്പം പിന്നെ അധിക പേരും റെഡിമയ്ഡ് എട്ക്ക്ണ കാരണം. സ്റ്റിച്ചെയ്യല് കൊറവായിരിക്കുലെ.
ആഹ് ആൺകുട്ടികൾക്ക് വേം റെഡിമെയ്ഡ് വര്ണ്ണ്ട്. പെൺകുട്ടികൾക്ക് കിട്ട്ണില്ല.
ആഹ് അതെ അതെ ആഹ്
ഉം
പിന്നെ അളവിന് ഞമ്മക്ക് കിട്ടുല്ല റെഡിമേഢാവുമ്പം കുട്ടി തടിയൊക്കെള്ള കുട്ടിളാവുമ്പോ തീരെ അളവിന് കിട്ടൂല്ല
ആഹ് അല്ലെങ്കി നൽ
ഉം ഇവിടെയൊക്കെ പെങ്കുട്ടിയേക്കും ഇണ്ട്. ആഹ് അതെ പെങ്കുട്ടിയേക്കും ആങ്കുട്ടിയേക്കു ണ്ട് പഷെ കുട്ടി മേയ് കുറ് പ്രായത്തിനനുസരിച്ച് ആയിരിക്കൂല ഇണ്ടാവ കുട്ട്യേള് കൊർച്ച് ഹൈറ്റൊ ക്കെള്ള കുട്ടിളാഉമ്പം അയ് വൽപ്പണ്ടാവൂല. അല്ലെ ങ്കി പിന്നെ വൽജി ചെറിയേ കുട്ടിളാഉമ്പം അഹ് വല്ല്യതായിരിക്കും.. അവരെ സൈസ്
ആഹ് അതെന്നെ നമ്മക്ക് നമ്മളെ ഇഷ് ടത്തിന് കിട്ടൂല. അല്ലെങ്കി ചെർതാവും അല്ലെങ്കി വൽതാവും. നമ്മള് സ്റ്റിച്ചെയ്യുമ്പോ പിന്നെ അയിന്റെ വൃത്തീല് നിക്കൊല്ലൊ.
ആഹ് ഇന്നാ ഓക്കെട്ടോ വെച്ചോ
ആഹ് ശരി
അവ്ടെ കട്ടാക്ക്ട്ടോ
ആഹ് ആഹ്
ആഹ് ഹലോ ഹലോ നീ കട്ടാ കിട്ടില്ലല്ലോ ഹലോ